ഹലോ കേക്കാവോ?
ആഹ് കേൾക്ക്ണ്ണ്ട്.
മ് വേറെ സൗണ്ടന്നും ഒന്നും പാടില്ലന്ന് പറഞ്ഞഞ് അടുക്കളയൽ മിക്സിൽ അടിക്കുന്ന സൗണ്ടൊക്കെ ണ്ട്.
ആഹ് അതന്നെ എങ്ങനൊലും ണ്ടാവും.
മ് നമ്മള അതെ നമ്മൾ എത്ര ശ്രദ്ധിച്ചന്ന് പറഞ്ഞാല് സൗണ്ട് വരും.
ആഹ് സൗണ്ടൊക്കെവരും ഉ കുട്ടികളോടുത്ത് പ്രത്യേകിച്ച്
പോകുന്ന വണ്ടി പോകേണ്ടത് പറയാൻ പറ്റും.
ആഹ് അഹോന്നും ഇല്ല പിന്നെ അഹ് കാഴിഞ്ഞ എന്താ പരിപാടി മ് പണികളൊക്കെ കഴിഞ്ഞല്ലേ?
എക്കത്തില്ല ആ പണിയൊക്കെ കഴിഞ് ഇനി കുഞ്ഞിന എഴുതിക്കത്തില്ല ആഹ് നേരത്തെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പൊ കെടന്നോളും ആ നേരം കൊണ്ട് നമുക്കൊരു
ആ എത്ര വയസ് കുട്ടിക്ക്?
ഇപ്പൊ അടുത്ത മാസം രണ്ടു വയസ്സാവുന്നു
ഉ അപ്പൊ നേരത്ത കൊടുക്കൂലേ
ആ എടക്കിനിപ്പ പാല് കുടിക്കണം അവന ആഹാരം കഴിക്കാൻ മടിയാ
അ ശരിയ പാലിങ്ങനെ കുടിച്ച് കുടിച്ചിട്ട് രാത്രി ഉറക്കണ്ടാവലല്ലേ പാല് കൊടുക്കണ
ഇല്ല ഇടയ്ക്കിടക്ക് ഇടുന്നേക്കും നേരം വിളക്കുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്
ആഹ ഉറക്കം കിട്ടൂല നമ്മള ഇവിടെ എനിക്കും അതന്നെ പാല കൊടുക്കണോണ്ട് ഇടക്കെടുക്ക എക്ക് ഒന്ന് തിരിഞ്ഞിടുന്ന അപ്പ അവള് എണീക്കും അപ്പൊ അങ്ങ തന്നെ തിരിച്ച് കെടക്കും ഒരു സൈഡ്ന്നെ കിട ആ അങ്ങനൊയിട്ട് ഉ
പിന്നെ അവിടെയൊക്കെ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെക്കെ ഇവരൊക്കെ പോണാണ് കൊറച്ച പ്രായവരൊക്കെ പോണാണ് തൊഴില പിന്നെ ഉ ആരും ഇല്ല വീട്ടില ആരുമില്ല
ചെറുപ്പക്കാർ വരെ പോകുന്നുണ്ട്
ആഹ ആഹ് ഇവിടെ പോണവരൊക്കെ കണ്ട് നമ്മടെ അടുത്തങ്ങനരും പോണ കണ്ടില്ല ഉ
ഉം എന്റെ അമ്മയൊക്കെ ഇവിടെ തൊഴിലുറപ്പിന് പോകുന്ന ഇല്പ്പം ഇപ്പ നിർത്തിനി അടുത്ത പണി രണ്ട് ഒരു മാസത്തോണം കഴിഞ്ഞേ ഉള്ളന്ന് പറയും
അതന്നെ ആ അവർക്ക് അത് ഇള്ളോണ്ടരു കാര്യം ഉ
ആഹ
ഒരു പൈസ ഒരു തുകയായിട്ട് കിട്ടുമല്ലോ
ആഹ തുകായിട്ട് കിട്ടും
ഉ അങ്ങനെ പൈസ ഉള്ളവരും തൊഴിലുറപ്പിന് പോവുന്നുണ്ട് ആസ്തിള്ളവരൊക്കെ ഉള്ളവരാ അപ്പൊ അവർക്ക് വള മേടിച്ചിടുകയും മാല പേടിച്ചെടിയൊക്കെ ചെയ കുറേ പൈസ കിട്ടുമ്പോൾ
ആഹ അതന്നെ വെറുത ആഹ അത് ഇതല്ലേ ഒരു തൊയ്ലല്ലേ അവക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ ഉം
പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വരുമാന ഇല്ലാത്തടുത്ത് നമ്മ ഒരു വിലയ ഉണ്ടാവില്ല
ഇല്ല ആ ആറ് മണിലും ഉണ്ടാവൂലശ്ശേരി തന്നെ നമുക്ക്തിന്റെ വരുമാനം വേണം
ആഹ നമുക്ക് വരുമാനം അങ്ങനെ തന്നെല്ല അര മുന്നില് വെലള്ളൂ
ഉം
ഉണ്ടെങ്കിലൊക്കെ
പിന്നെ എൽ ഗ്രൂപ്പിലള്ളൊക്കെ അറിയാവുന്നൊക്കെ തന്നെയാണോ അതോ അറിയാത്തവരണ ഇങ്ങനെ കോൾ ചെയ്യുന്നെ
ഈ ഗ്രൂപ്പ് ആ അറിയാവുന്നവ അറിയണവരുണ്ട് അറിയാത്തവരൊക്കെ ഉണ്ട് ഇങ്ങനെ തന്നെ പരിചയവാൻ ഹ ഹ
ആ അതെ
ആഹ അറിയാത്തവർ തന്നെ കൂടുതൽ ഉ ആഹ
പിന് ആഹ വേറെന്താ ഇനി എപ്പളാ ഉറങ്ങൊക്കെ ചെയ്യ എപ്പളാ
അത് രാത്രിയാവും
ഉം നേരംകൊറേ ആവല്ലേ
ഇവിടെയാവുമ്പോ നേരത്തെ ഉറങ്ങുവായിരുന്ന്‌, അവിടെയാവുമ്പോ പത്ത് പന്ത്രണ്ട് മണി ആകും എല്ലാരരും കൂടി
ഏ ആഹ അവിടെ എല്ലാരും കൂടിയ താമസം? എല്ലാരും കൂടീട്ട്താമസിക്കണ്‌
ആ ഇവിടെ ഹസ്ബന്റുംഅമ്മയും അമ്മയും.
ആ ആ
വീട്ടില് അച്ഛനും അമ്മയും ഞാൻ ഒറ്റമോളാ.
ആ
അപ്പ ഇവിടെ വരാതെ പിന്നെ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട്?
ആരുല്ല്യലേ ആ ഒരു മോളോള്ളൂ? ആഹ ആ അപ്പൊ പിന്നെടക് വരണല്ലോ. അതന്നെ ആ. അപ്പൊ അവിടെ ഇവിടൊക്കെ ആയിട്ട് മാറി നിക്ക്ണ്ടാവും ലേ?
ആ അതെ, നിങ്ങളെങ്ങനെ ഒറ്റം ഏ കസി ബ്രദറോ സിസ്റ്ററൊക്കെയുണ്ടോ?
ആഹ് ഇണ്ട് രണ്ട് താത്താര്ണ്ട് ഒരാങ്ങളണ്ട് പിന്നെ നങ്ങള് ഒരു ആങ്ങളെ എരട്ട ആണ് ഞാനും ഓനും കൂടീട്ട്. അങ്ങനെ മ് ആഹ പിന്നെ ഉപ്പേമ്മേ ആഹ താത്താരൊക്കെ കല്യാണം- വെച്ച് കൊടുത്തു ആങ്ങളാരുണ്ട് അവരെ ഭാര്യമാരുണ്ട അവിടെ ഇവിടെ അങ്ങനെ ആരുല്ലട്ടാ, ഇവിടെ ഞാനും, കുട്ടികളും, ഇക്കിം
പിന്നെ ആ ഒരു നാ തൂ ഒരു നാക്കൂൻ, വേറാരൂല്ല്യ
ഉ ആ ആ നാത്തൂൻ വി വിവാഹം കഴിച്ചിട്ടില്ലേ?
ആഹ ഒന്ന് കഴിച്ചാപിന്നെ അത് ഒഴിവായിട്ട് ഇവിടെ ഇരിക്കാണ്. ആള് ഉ കുട്ടികളൊന്നും ഇല്ല ഒറ്റക്കാണ്
ഉം ഉം. അപ്പൊ വേറെ വിവാഹം നോക്കുന്നില്ലേ അവര്?
ആഹ് നോക്ണ്‌ണ്ട് പിന്നെ ആ എടെലാണ് അവളെ ഉപ്പ മരിച്ചതൊക്കെ. ഉപ്പ ന്നെ നോക്കിയിരുന്ന് മരിക്കുന്നതിന്റെ മുന്നന്നെ അ പിന്നെ ആള് മരിച്ചപ്പതിന് പിന്നെപ്പം നോക്കണം. വീട് പണിയൊക്കെ ഉണ്ട് ഞങ്ങള് അവിടെ, അപ്പൊ പിന്നെ അത് കയ്യട്ടെന്ന്‌വെച്ച്
ഓ ഓ വീട് പണി നടക്കൊവാണോ?
ആ ആ വീട് പണി നടക്കാ അപ്പൊ ഞങ്ങൾ തൽക്കാലത്തിൽ ഇവിടെ വാടകക്ക് നിക്ക, വീട് പണിയുടെ വാർ ർപ്പാക്ക് ഇണ്ട് വീടെ അപ്പൊ അത് ഉം
അട്ത്ത് തന്നെയാണോ വീട് പണി?
ആഹ കൊർച്ചണ്ട് പോണം. ഇങ്ങളെ വീടൊക്കെ സ്വന്തം വീടെല്ലേ?
ആഹ സ്വന്തം വീട്.
ആഹ പിന്നെ ചോറൊക്കെ തിന്ന് ഏ
ആലപ്പുഴയിലൊക്കെ വന്നിട്ടുണ്ടോന്ന്?
ആഹ് വന്നിട്ടുണ്ട് ഒരിക്കൽ, ടൂർ ആയിട്ട് വന്നിട്ടുണ്ട് ആലപ്പുഴിൽ
മോൻ ചെറുതാവുമ്പോഴേ അവിടെ രണ്ടീസം ബോട്ടില് കേറി അങ്ങനൊരു സൈഡിൽ നിന്ന്
ആഹ്
അങ്ങനെ ആഹ് ഹൗസ് ബോട്ടില് പിറ്റേസം ഇങ്ങട് വന്ന് ഉം എന്നലെ പക്ഷെ പിന്നെ അങ്ങനെ ദൂരയാത്രയൊന്നും പോയി ട്ടില്ല. പിന്ന ഈ മക്കള് ചെറുതാവുമ്പോൾ ഒന്നും പറ്റത്തില്ല
ആഹ് അത് ശരിയാ
ആ അവരൊന്നും സമ്മയിക്കൂല കരഞ്ഞിട്ട് പിന്നെ വന്നാലാണെങ്കില് അസുഖം ഉം ആഹ്
പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ടൂറിനൊക്കെ പോയി ജോളിയാരുന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും നട
കല്യാണം കഴിഞ്ഞ് നമ്മളൊന്നിനും പറ്റൂല ഇപ്പം
ആഹ് അതെ
മക്കളെ കാര്യങ്ങളും ആ അതന്നെ ഓലൊക്കെ പോകുമ്പോ ഇല്ലാന്ന് പറഞ്ഞ് ഒഴിവാകലാ അപ്പൊ കുട്ടികൾക്ക് ശരിയാവൂലല്ലോ ചെറിയ കുട്ടിയൊക്കെ ആയപ്പോ മൂന്നാള ആയട്ട്
ഉം
പിന്ന ഇക്കാക്ക ഉണ്ടങ്കി പോക്കാനൊറ്റക്കെ
ഉം പിന്നെ അവിടൊക്കെ ഓണാഘോഷവൊക്കെ ഒണ്ടോ
ആഹ് ഇവിടെ ഓണാഘോഷൊക്കെ ഇണ്ട് എല്ലാരും നല്ല ഇതിൽ തന്നെ പോണു ഓണത്തിനക്ക
ആ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഓരേ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ പരിപാടി നടത്തും
ആഹ് ഇവിടെ എല്ലാരും ഉണ്ടാക്കും ഓണസദ്യൊക്കെ ഞങ്ങൾ തന്നെ എല്ലാരും ഉണ്ടാക്കും അവരവര് വീട്ടിഇരുന്നുണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വെക്കല് ഇതൊക്കെ തന്നെ പണി ഓണായിട്ട് സെറ്റ് സാരിയുട്ത്ത് ഞാനൊക്കെ വീട്ടീക്ക് പോയിട്ട് ആഹ് ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ കൊല്ലൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഓണ സാരിയൊക്കെ ഉടുത്ത് ഓണ സദ്യൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു നല്ല രസാണത് എന്നിട്ട ഞങ്ങള് സാരിയൊക്കെ ഉടുത്ത് ഫോട്ടോ ഒക്കെ എടു ത്ത് സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട് അങ്ങനൊക്കെ
ഉം കേരളീയരുടെ ഉത്സവഅല്ലേ
ആഹ് ഉത്സവല്ലേ അതാ ആ ഒരു നല്ലതിലും പോകും
ഉം
വേറെ പിന്ന
വേറെന്താ
ഇതില്ലേ നമ്മുടെ ടൈമ് കാണിക്കുന്നില്ലല്ലോ എങ്ങനെയ
ആഹ് ആഹ് ടൈമ് കാണിക്കും ഇതേല് കാണിക്കിണ് ഇപ്പ ആദ്യം അറിഞ്ഞിരുന്നില്ല അതില് ടൈമുണ്ടല്ലോ
കോൾ ഇൻ പ്രോഗ്രസ് എന്നും പറഞ്ഞാണോ
അല്ല അത് ആഹ് ആഹ് അതന്നെ അയില് പിന്നെ കാണിക് പേര് സക്സസ് ആയിക്കും
ആഹ് എട്ട് സെക്കൻഡ് എനിക്ക് എനിക്കറിയാൻ പറ്റും നിരച്ച്
ആഹ് ഞാനെടക്കെടക്ക് നോ എനിക്ക് ആ ദ്യം അറിഞ്ഞിരുന്നില്ല പിന്ന ഇന്നോട് പറഞ്ഞതാ അപ്പ പിന്നെ പറഞ്ഞന്ന് അപ്പ നോക്കണ്ട് ഇടക്കിടക്ക്
അതെ
പിന്നെ എന്താ
ഇത് കൊറച്ചുനാളത്തേക്കെ ഒള്ളെന്ന് തോന്നുന്നു ഇത്
ആഹ് അഞ്ചാംതീയതി വരെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഉം ആഹ് ഇങ്ങക്കിപ്പ എന്താ കിട്ടിട്ടുള്ളൂ
ആഹ് എനിക്കിന്ന് കി
ആഹ് എനിക്കുന്നലെ കിട്ടിട്ടുള്ളു പ്പ അതാടിപ്പ ഇത്ര തിരക്ക്
ആഹ് അതെ എത്രയും പെട്ടെന്ന് നമുക്ക് മാക്സിമം അല്ലേ
ആഹ് അതന്നെ ആക്കണ്ടെ
പിന്ന ഹസ്ബൻറ് വീട്ടിൽ പോയി കഴിഞ്ഞാ പിന്നെ അവിടുത്തെ കാര്യങ്ങളും കേട്ട്
ആഹ്. അതന്നെ. അവിടന്നൊന്നും പറ്റ് റ്റൂലാ ആൾക്കാര്‌ള്ളട്‌ത്ത് ന്ന് പറ്റൂല്ല ഇവിടെ പിന്നെ ആരുല്ല്യ ഇ അങ്ങനെല്ലാണ്ട് കൊഴപ്പല്ല ഉം
ഊം.
പിന്നവിടെ അയാ അയാളെ ഉമ്മയെല്ലാവരും ണ്ടാവുമ്പം പിന്ന ങ്ങൻത്തൊതൊന്നും ! ! ! ! ! ഉം ഇവിടയിന് കൊഴപ്പില്ല വാതിലട അടച്ചിട്ടാതി
ആ
മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഓൺ ഈ ഫോണിൽ ഓരോ ഇതൊക്കെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓരോ മീറ്റിംഗ് ക്കണ്ടാവും നൂലക്കെ
ആ ഞാന് സൂമീറ്റിങ്ങാക്കെ ഉണ്ടായിരുന്നു എട്ട് മണി എട്ട്മണിക്കുണ്ട്, ഒമ്പരക്കുണ്ട് വെളുപ്പിനെ ആറ് മണിക്കുണ്ട് മീറ്റിംഗ്
ആഹ്
പല പറയ
ആഹ്.
ഊം.
അതിലൊക്കെ കേറല് വർ ചെപ്പോഴൊക്കെ കേറും ചെലപ്പൊരു മടിയും! ! ! ! !
തെയോ നമുക്ക് തോന്നണം
ഊം. അവര് പറയു അയില് കേറിയെങ്കിലെ കാര്യള്ളൂ ന്നൊ ട്ടന്താ നമ്മക്കാളെ കിട്ടണ്ടേ കോയന്റ് ഫ്രജി ന്ന്ട്ടൊരു വർക്ക്ണ്ടായിലൊക്കണ്ട്. ഊം. അതില്ണ്ട്. ക്ഷെ അതി ഏഴ് മണിക്കൊക്കാണ് മീറ്റിങ്ങ് ആ നേരത്തൊക്കെ നമുക്ക്‌പ്പൊ ചെറിയ കുട്ട്യ
ആഹ്
ആഹ് അതോകെ പോവും ആഹ ആയിക്കോട്ടെ ആഹ് ആഹ ആഹ് സരി ഉം ഉം
ഉം